ഹലോ എന്താ വിശേഷം.
ആ പറേച്ചീ എന്താണ് വിശേഷങ്ങള്.
സുഖല്ലേ?
സുഖായി. ചായ ഉടിച്ചോ?
ആ ചായ ടുച്ച്. എന്താ അവിടെ സ്പെഷ്യല്?
യ്യോ! ഞാൻ ചായടുച്ചിട്ടില്ല്യാ ഞാനേ ഷോപ്പില് വർക്ക്യ്യാണ് പിന്നീ ആറരേ ആുമ്പ വീട്ടിൽ ചെല്ലള്ളു. ഓ ആ
പിന്നെപ്പ ചായൊന്നും കിട്ടില്ല?
ഞാൻ ഉച്ചയ്ക്ക് വരണള്ളൂ. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരേ ഉള്ളൂ എനിക്ക്. ഒരു മണിക്ക് വന്ന് പ പോവാ നമുക്ക്. ആ ആ
ആ അങ്ങനെയല്ലേ.
ച്ചിക്ക് എന്തായിരുന്നു. ഭക്ഷ അതല്ലെ ഉച്ചക്ക് എന്തായിരുന്നു ഭക്ഷണത്തിന്റെറെ കൂടെ കറികളൊ? കെ
ഇവടെ ബിരിയാണിയിരുന്നു. ന്ന ഇവിടെ എല്ലാവരും വന്ന്ട്ടുണ്ട്. വെക്കേഷനല്ലേ അപ്പൊ എല്ലാവരും. അപ്പൊ ബിരിയാണി ആയിരി . അവിടെ എന്തായിരുന്നുച്ചക്ക് ഫുഡ്?
ഫുഡ് കാലത്ത് ഇഡ്ലിണ്ടാക്കി. അപ്പി ഇഡ്ലി ഇൻക്കി സാമ്പാ വേറെന്ന് വെക്കിണ്ടല്ലോ. അപ്പൊ സാമ്പാറുണ്ടായി പിന്നെ പപ്പടം ഉണ്ടായി. ഒണക്കമീൻ വർത്തത് സാറ് ഐറ്റംസ് ൻ
ആ സാമ്പാർങ്ങനേ വർ. ത്തിട്ടാ കറി വെക്ക തേങ്ങ വർത്തിട്ടാ സാമ്പാർണ്ടാ. ആ
അല്ലല്ല വർത്ത്ട്ടില്ല സാധാ വെയ്ക്ക്ണ പോലെ തന്നെ. നമ്മളെ സാമ്പാർ വെയ്ക്കുമ്പേ. ആ അതന്നെ സാമ്പാർ വെക്കുമ്പോ പരിപ്പ് കൂടു. തിൽ എടുക്കാണെങ്കിൽ നമുക്ക് നല്ലോണം കൊഴുപ്പൂട്ടും സാമ്പാറിൻ. പരിപ്പ് കൊറേ.
ആ ഇവടെ പരിപ്പ് കുറവാണ്ടാക്ക. ആ ഇവടെ പരിപ്പ് കുറവാട്ക്കാ.
നമ്മളിപ്പേ ഒരുദാഹരണം പറയാന്ന്ച്ച്ഴിഞ്ഞാൽ നമ്മള് കടേന്ന് നൂറ് പരിപ്പ് വേടിക്കാതെയ്ക്കാ. അ പരിപ്പ് നമ്മള് മൊത്തം സാമ്പാർന് എടുത്തോക്കി നല്ലോണ്ണം കൊഴുപ്പൂട്ട് സാമ്പാർന്.
അതെ ഉം. അതാണല്ലേ ഈ സദ്യക്ക് കിട്ട്ണ സാമ്പാർന് നല്ല കൊഴുപ്പുള്ളത്.
ഒവ്വ ഒവ്വാ. ആ കറി കുളിയത്തെ കുളിയത്തെ പോലെ ഇരിയ്ക്ക്ള്ളോ. അതെ ഇനി സാമ്പാർ വെയ്ക്കുമ്പോന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ.
ആ ഞാൻ സാമ്പാർ ഞാനിങ്ങനെ. നോൺ വെജ് ഐറ്റംസാ കൂടുതല്ണ്ടാക്കാ സാമ്പാർ അങ്ങനസാധനങ്ങളെ.
അതെലേ.
ഞ്ഞാം.
പിന്നെന്താ വിശേഷം വെക്കേഷനായിട്ടൊന്ന് എട്ക്കും പോയില്ലേ?
ക്കേഷൻ പോവാറില്ല ഈ ജോലിക്ക് ഇങ്ങനെ വരണ കാരണം കൊണ്ട് നമുക്ക് പോവാൻ പറ്റ ണില്ല അത് വേറൊരു ഇത് അങ്ങനെ അവടെങ്ങന മഴക്കൊണ്ടോ ആ മഴയിണ്ട് വൈ ഇന്നലെ മിനിഞ്ഞാന്ന് മഴയിണ്ടായിര്ന്ന് ഇന്നലെ കൊഴപ്പം ഇണ്ടായില്ലട്ടോ ഇന്നപ്പോ ഇതേ ഇരു ണ്ട്മൂടി കാറ്റും വിശണ്‌ണ്ട് ഇടിയും കൂടുങ്ങണ്ട്
അതെ ഇപടെ വേയില ഇപടെ ഇ ന്ന്ഒന്നും മഴ പെയ്തിട്ടില്ല കൊറച്ച് ദിവസായി മഴ പെയ്തിട്ട്
ആ ആ അതെല്ലായിടത്തും ഉണ്ട് ഈ പറഞ്ഞ ആ എപ്പ പിന്നില്
ഏയ് എനിക്ക് പേടിയൊന്നുല്ല എനിക്ക് ആ സമയത്ത് ആ ഉറങ്ങാ ഭയങ്കര ഇഷ്ടം
ഏ
ആ എനിക്ക് ഇടിമിന്നലും പേടില്ല
ഉം ഉം
കള്ളന്മാരെ മാത്രം പേടിയുള്ളൂ ഇടി മിന്നലൊന്നും പേടി
എന്താരായി
ഞാൻ മാരിടല്ലാ
ആ മാരിഡ്ല്ലല്ലേ ആ ജോലി ചെയ്യണണ്ടപ്പ
ആ ജോലിയൊക്കെ ചെയ്യണണ്ട് പിന്നെ പഠിക്കുന്നുണ്ട്
അതെല്ലേ ആ ആ അപ്പോ എ അപ്പൊ വീട്ട് ലാരൊക്കെ ഉണ്ട് ചേച്ചിടെ
ആ വീട്ടിലെല്ലാവരുണ്ട്
അതല്ലേ ആ ആ പിന്നെ വിശേഷങ്ങള് പിന്നെ എന്താ
നല്ലന്ന് ഞങ്ങള് ഇതേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്ക
ആ ആ എങ്ങനെ ഉം വർക്ക് ചെയ്യണടുത്ത്ന്നാണോ അത് നമ്മുടെ പെരൻ
ഫാമിലി ആയിട്ട് ആ ഞങ്ങളിപ്പോ കഴിഞ്ഞ കൊറച്ച് ആ കഴിഞ്ഞ മാസം ഞങ്ങള് ആലപ്പുഴ പോയിണ്ടായിരുന്നു ബോട്ടിങ്ങിന്
ഔ ഔ ഔവ
ഇനിയിപ്പോ അതിരപ്പള്ളി ക്ക് വെള്ളൊക്കെ വന്നില്ലെ അതിരപള്ളിയില് പോണെന്നുണ്ട്
ആ
അതിരപള്ളി പോവുമ്പോ പിന്നെ ആ ഒരു ഡേ അതിനായിട്ട് നമ്മള് മാറ്റിെവെക്കണ്ട അപ്പൊ എല്ലാവർക്കും ഓരോരുത്തരും ക്കും ഏ ഈ ദി ദിവസം പറ്റും ചിലർ പറയും ആ ദിവസം പറ്റൂല അങ്ങനൊയയിട്ട് ഇരിക്ക ഡേറ്റ് കൺഫേം ആയിട്ടില്ല പ്ലേസ് കൺഫേം ആയിട്ടണ്ട്
ആ എന്തേലും ആ പിന്നെ പോവൂല
ആ സ്കൂള് തുറക്കണെക്ക് മുന്ന് പോകും പിന്നെല്ല പത് പത്താം ക്ലാസ്ല്കാരുടെ റിസൾട്ട് ഒക്കെ വരല്ലേ ന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് അല്ല പ്ലസ് ടുക്കാരല്ല എല്ലാവരെയും ഇം ബ്രൂമെന്റിന്റെ റിസൾട്ടാ പ്ലസ് ടുന്റെ റിസൾട്ട് അറിയാനായിട്ടില്ല ആ
ആ പ്ലസ് ടു കരുടെത് ഈ മാസം അവസാനായിട്ട് ആറേുള്ളൂ
ആ അതല്ല ആ ആ
ഉം ഉം പിന്നെന്താ
ഇങ്ങനെ ചോദിച്ച എന്താ പറയാ പിന്നെ
ഹ് ഹ് ഹ് പ ച ആ ആന്റ്റ കുക്കി ഭയങ്കര ഇഷ്ടാ കുക്കിംഗ് പിന്നെ ബേക്കിങ് ഡ്രോയിങ് അങ്ങതോതൊക്കെ ഇങ്ക് ഭയങ്കര ഇഷ്ട ആ ഞാന് ബേക്കാറാണ് ഞാന് എന്തു സെല്ലയാറൊക്കെ ഉണ്ട് കേക്ക്
ആഹ ഹഹ
ഉം
കേക്കേ കേക്ക് ഇണ്ടാക്കാൻ അറിയുന്നു ആഹ അ കേക്കണ്ടാക്ക ന്നുണ്ടെകിൽ അപ്പ കേക്ക് ണ്ടാക്കി കൊടുത്തൂടെ അപ്പ അതൊരു വരുമാനവൂല്ലേ
ആഹ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ സമയം ആ ഇല്ലാത്ത സമയത്ത് ഞാൻ ഓർഡർ എടുക്കാറില്ല ഈ ക്രിസ്മസിന്റെ ടൈമിലൊക്കെ ഓർഡർ എടുക്കാറ്ണ്ട് ടൈം ആവുമ്പോ പിന്നെ നമുക്ക് എന്തായാലും നല്ല ഓർഡർ കിട്ട്ണ ടൈം അപ്പ നമ്മുടെ കാര്യ മാറ്റി വെച്ചിട്ട് ആഹ പിന്നെ ഈ സ്കൂളില് സെന്റ് ഓഫ് ടൈം ആ ടൈമിലും നല്ലോണം കിട്ടും ആ അങ്ങനെ നോക്കിട്ട് ചെയ്യാ റുണ്ട് പിന്നെ ഞമ്മടെ ഫാമിലിന്നൊക്കെ ഓർഡർ കിട്ടും ആ സെൻസസ് ഫാമിലി ഒക്കെ ഓർഡർ കിട്ട ആഹ പിന്നെ ഇങ്ങനെ ട്രെൻഡ് വരുന്നയിനനുസരിച് ഇപ്പ ദുബായ് കുനാഫ ചോക്ലേറ്റ് ആയിുന്നില്ലേ വൈറൽ അപ്പത് പിന്നെ ഈ ആ ടിൻ ഒരു കേക്ക്
ഉവ്വ ഉവ്വാട്ടി ഉവ്വ ഉവ്വാട്ടി ടിൻ ലായിട്ടുള്ളത്
ആഹ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാറ്ണ്ട് പിന്നെ ഹ ഓരോരുതോരെ കയ്യിലുള്ള പൈസും വ്യത്യാസം ഉണ്ടാവുല്ലോ അ അതിനനുസരിച്ച് നമ്മളിങ്ങനെ വേരിയേഷൻ ചെയ്ത് പോകും
ഏ ആഹ ആഹ നല്ല ബിസിനസ് ആണ് പറയാൻ കാരണംന്ന് എന്റെ ഒരു കൂട്ടുകാരിണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അവള് കേക്ക നല്ല രസമാണ് കേ അങ്ങനെ തന്നെ ഇവളുടെ ഉ അവളുടെ മേടം പുറത്തേക്ക് അയച്ചു കൊടുത്തിട്ട് അവള് പോയി കേക്ക് ഇണ്ടാക്ക്‌ണ കമ്പനിയിലേക്ക് പുറത്തേക്ക്
ആഹ അത ഇപ്പം നല്ല സ്കോപ്പ് ഉണ്ടല്ലേ
പെറുന്നാളിനൊക്കെ അ കുറേ കാര്യം ഇഞ്ഞ് ഈ കൊല്ലം പിറന്നാളിന് കേക്കിന്റെ കാര്യം പറഞ്ഞ വിളിച്ചുമ്പം പറയാണെ എടി ഞാൻ നാട്ടിലില്ലാടി എനിക്കിങ്ങനെ വരാണ് ചാൻസ് മ ഒന്ന് പോകന്നിട്ട്
ആഹ
സാടിനോ
ആ അതെ ഞാനിങ്ങനെ ഞാൻ ചെയ്യാറ്ണ്ട് ഈ നമ്മളിപ്പോ ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് സർക്ക പ്രൈസ് ചെയ്ണത്
ഓ് ഓ് ഓ് വ
ആഹ ഇപ്പ ഒരു കുറച്ച് ഓർഡർ വന്നിട്ടണ്ടിനനി അതിനുള്ള സാധനങ്ങൾ അതാന്ന് വെച്ചാ കസ്റ്റമൈസ്ഡ് ആവുമ്പോള പ്രശ്നം നമ്മള് അവര് പറയണ സാധനങ്ങള് തെരഞ്ഞ് നടക്കണം അല്ലാത്ത നമ്മളെ കയ്യിലുള്ള സാധനങ്ങളാണെിൽ കോഴപ്പല്ല അവര് ഇന്ന സാധന വേണം സാധനം വേണന്ന് പറയുമ്പോ നമ്മളത് അതിൽ ഇൻക്ലൂഡ്യ്യണ്ടേ.
ഞാൻ കേക്കിന ഓർഡർ കൊടുക്കുമ്പോ എന്റെ ഇഷ്ടത്തിന് ഇന് ഞാൻ- പറയാറില്ല ട- നിന്റെ കയ്യിലുള്ള സാനം വെച്ച് തിന്ന് കഴിയ്മ്പോ നല്ല ടേസ്റ്റ് തോന്നണം കുറ്റം പറയരുതാ - രീതിയിൽ നീ എങ്ങനെ വേണേലും ഉണ്ടാക്കി കൊളാംപറയും.
ആ അങ്ങനെ ചില കസ്റ്റമേഴ്സ് ണ്ടാവും. ചെലോർക്ക് അവര് പറയണ ബട്ടർഫ്ലൈ അങ്ങനതെ സാധനങ്ങൾന്നെ വേണ്ടി വരും. അതോരോ തീമ ക്കെ നോക്കുമ്പോളേ ഈ ഫോട്ടോ തീമോക്കെ വെച്ച് നോക്കുമ്പോ അതിലെ റഫറൻസ് എടു- ത്തിട്ട അത് അവരതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ വേടിച്ചിട്ടുണ്ടാവും അപ്പ നമ്മതിന- രിച്ചിട്ടുള്ള ചെയ്യും പിന്നെ നമുക്ക് അങ്ങനെ തരുമ്പോ നമുക്ക് പുതിയ പുതിയ വെറൈറ്റീസ് പ- പരീക്ഷിച്ചോക്കാൻ പറ്റും. അല്ലങ്ക നമ്മളെപ്പോഴും കംഫർട്ട് ആയ ഒരു ഡിസൈൻന്നെ അല്ലേ നോക്കുള്ളൂ. പുതിയതൊന്നും നമ്മൾ എടുക്കൂല്ലല്ലോ. ഉം അങ്ങനെ.
ഏ വർക്ക്. ആ വെയിലിണ്ടേച്ചി എന്റെ പൊന്നേ വെയിലാണ് വർക്ക ഇണ്ടായിലേ.
ആഹ ആഹ ഞാൻ ഓൺലൈൻ ആയിട്ട് ആ വർക്ക് യ്യണേ.
ആ അപ്പൊ കൊഴപ്പല്ലേ അപ്പൊ പിന്നെ വീട്ടിലിരുന്നായിരിക്കല്ലോ ചെയ്യണ.
ആഹ നമ്മളെപ്പോഴും എന്തോന്നാണ്- സൈ ഏ നമ്മള് സൈറ്റിൽ ഉണ്ടാവണം അല്ലാണ്ട്. അവരെ ടൈമില് നമ്മൾ ഇണ്ടാവണം ഇത്ര ടൈമ വേണന്നുണ്ട് ആ ടൈമില് ഇണ്ടാവണം അല്ലാത്ത പ്രശ്നന്നുല്ല.
ആഹ്.
ഓൺലൈൻ ആയോണ്ട് പിന്നെ നമുക്ക് സുഖാണ് നമ്മുടെ കാര്യങ്ങള് മാനേജ് ചെയ്- തൊണ്ട് പോവാ ജോലി മാനേജ് ചെയ്തോണ്ട് വാ പിന്നെ പുറത്ത്ക്ക് പോക്കോന്നും നടക്കൂല ജോലി വെച്ച- എ നമ്മ എന്തായാലും ലീവന്ന എടുക്കേണ്ടി വരും പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങള്- ഇപ്പൊ നമ്മള് രാവിലെ ഈ കാര്യങ്ങള് ചെയ്തു കഴിഞ്ഞ്ട്ടന്നെ- പോണം അങ്ങനെയൊന്നുല്ല നമ്മളെ - ഇത് പോലെ ലായിരിക്കണേന്നും അവര് കണില്ലല്ലോ നമ്മ-
ആ ഓ ആഹ ആഹ. അങ്ങനെ.
ഇന്ന് രാത്രിക്ക് എന്താ സ്പെഷ്യല്?
രാത്രിക്ക് ആ വീട്ടിൽ പോ വീട്ടിൽ പോയിട്ടിഞ്ഞി ഇപ്പ- ചോറ് വയ്ക്കേണ്ടവരും കറി ചോറ് ഉണ്ട് കറി ഇഞ്ഞിപ്പോ ആള് ചിലപ്പോ വല്ല മീനൊക്കെ വേടിച്ചോണ്ട്- ണെങ്ങി ആള് നന്നാക്കിയൊക്കെ തരും അപ്പൊ നമ്മള് കൂട്ടാൻ വെചോടുത്ത മതി.
അതെ ആഹ അപ്പോ പിന്നെ കൊഴപ്പല്ല.
ആ കൂട്ടാവേപ്പൊക്കെ വേങ്ങഴിയും
ആഹ.
ഴപ്പൊന്നുംല്ല.
ഉം എന്നാ ശരി പിന്നെ വിളിക്കാം.
ആഹ ആയിക്കോട്ടെ വിളിച്ചോളൂ നാളെ മറ്റന്നക്കെ വിളിച്ചോളൂട്ടാ നമ്പര്- ഏ സൂക്ഷിച്ചു വെച്ചോളൂ ശരി ചേച്ചി ആയിക്കോട്ടെ.